ആഹ് പറഞ്ഞോ പറഞ്ഞോ
ആഹ് പിന്നെ മഴ ഉണ്ടോ
ആഹ് മഴ ഇണ്ടായിരുന്നു ചെറിയ ചാറ്റില് ഉണ്ടായിരുന്നു തുണി കഴുകാനുണ്ടായിരുന്നു തുണി കഴുകാനിരുന്നപ്പോഴത്തേക്ക് ഇതാ മഴ വീണ് മഴ ചെറിയ ചാറ്റല്ലായിരുന്നു പിന്നെ അങ്ങ് കഴുകി ആഹ് കഴുകിതാ ആഹ് ഇല്ല ഇല്ല ഇല്ല ആഹ് ചെറുതാ ചാ- പറ്റല്ല അപ്പൊ പിന്നെ അവിടെ മഴ തുണി കഴുകുന്നടുത്ത് ചെറിയ മരച്ചില്ല പോലെങ്കിലും കിടപ്പുണ്ട് അപ്പൊ ആ അവിടെ വെള്ളം വീണില്ല ഉം പിന്നെ പെട്ടെന്ന് കഴുകിട്ട് പിന്നെ ആഹ് കൊണ്ട് വിരിച്ചത്
ആഹ് ഇരിക്കുന്ന അകത്ത് ഇരിക്കു അയ്യ
അവിടെ പോർച്ച് പോർച്ച്നകത്താ വിരിച്ചേ
ആഹ്
ഉ പക്ഷെ ഇന്ന് ആ് അതെ അതെ ആ ഇനിയിപ്പോ രാത്രിന്റെ അടുത്താ അകത്തിടും തോന്നു കിട്ടിയല്ലേ പിന്നെ ഫാനിന്റെ കാറ്റ് കൊണ്ട് ആഹ് അതെ അതെ
ഇ മക്കൾക്കൊക്കെ ഉണങ്ങി കിട്ടാാനാണ്സ് -
ആഹ് അതെ അതെ ആഹ് ഇപ്പൊ നമ്മള് മറ്റേ കംഫോർട്ട്ണ്ടല്ലോ കംഫോർട്ട് മുക്കികഴിഞ്ഞാ- ന്നാലും ആഹ് സ്മെല്ല് കാണും ഉണങ്ങിയില്ലെങ്കിലേ ഉം ഉം ആണ് ആണ് ഉം ബഹളവ
ഉം
പുറത്തേക്ക് ഇറങ്ങി ഓടാനായിട്ടേ മഴ പെയ്യുമ്പോ അങ്ങനെ ഒരു നോട്ടംന്നുല്ല ആഹ് എന്ന് ഇറങ്ങണം അതെ
ആഹ് മഴ കാണുമ്പോ ഇറങ്ങാൻ തോന്നുല്ലെ ഉം
ആഹ് ഇപ്പൊ വെളിയില് ഓടണം കാക്കയുടെ പുറകില് പോണം ഭക്ഷണം എല്ലാം ഇങ്ങനെ കാക്കയ്ക്ക് കൊടുക്ക
യ്ഹ്
ഉം പിന്നെ ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പാടാണ് നമ്മളിങ്ങനെ ആഹ് പുറേകെ ഇങ്ങനെ നടന്ന് നടന്ന് വേണം കൊടുക്കാനായിട്ട്
ആഹ് മുറ്റത്ത് ഒക്കെ നടന്ന് അങ്ങനൊക്കെ കഴിക്കുവായിരിക്കുല്ലെ
ആഹ് പക്ഷെ നമ്മളിങ്ങനെ വാരി വായില് വെച്ച് കൊടുക്കുമ്പഴത്തേക്ക് അത്ങ്ങനെ എടുത്ത് കാക്കക്ക് കൊടുക്കുവാ വായിന്ന് എടുത്ത് കാക്കക്ക്‌ കൊടുക്കും അങ്ങനത്തെ സ്വഭാവവാ പിന്നെ എന്ത് കിട്ടിയാലും കാക്കയ്ക്ക് തന്നെ കൊടുക്കണ എന്നുള്ള ചിന്ത വല്യ ഇഷ്ടവാ കാക്കയെ ആഹ് നമ്മള് ചെറുപ്പം തൊട്ടേ കാക്ക ക്കയെ കാണിച്ചല്ലേ ഭക്ഷണം കൊടുക്കുന്നത് അപ്പൊ അത് കാരണം എന്ത് കിട്ടിയാലും കാക്കക്ക് കൊടുക്കണം അകത്തിരിക്കുന്ന അ ഇപ്പൊ രാവിലെ അമ്മ പറയുന്നത് ഇതാണ്ടേ കാക്ക വന്ന് നിന്നപ്പോ അമ്മയ്ക്ക് മനസ്സിലായില്ല എന്താന്ന് ആഹ് അമ്മയെ വിളിച്ച് അടുക്കളെ കൊണ്ടുപോയിട്ട് ആഹ് ഈ നമ്മളെ ബിസ്കറ്റ് വെ ച്ചറങ്ങനെ സാധനമൊക്കെ ഇട്ട് വെക്കുന്ന പാത്രമുണ്ട് ആ അതിനകത്ത് തൊ ട്ട് കാണിക്ക്ന്നു എടുക്കാൻ വേണ്ടിട്ട് കാക്കക്ക് കൊടുക്കാൻ
എന്തെങ്കെ ഉം ഇവിടെ പിന്നെ വെള്ളത്തിന് പറയ കാക്കാന്നാ
അഹാ
കാക്ക കാക്കന്നറയും വെള്ളത്തിന്
ആഹ് ഇവിടെ പിന്നെ വെള്ളത്തിന് ഇക്കാ ഇക്കാന്നാ പറയുന്നെ
ആഹ് ഇക്ക ആയിലെ
ഇങ്കി ഇങ്കിന്ന് പറഞ്ഞായിരുന്നു കരയുന്നെ വെള്ളത്തിനൊക്കെ പിന്നി ഇപ്പോ ആ ഒരു പ്രായ ആയപ്പോഴത്തേക്കു ഇങ്കി മാറി ഇങ്ക ഇക്കായായി പിന്നെ ഇങ്ക ആയി പിന്നെ ഇക്ക ആയി ആഹ്
ആഹ്
പിന്നെ ഇപ്പൊ ഇപ്പൊ ചായ ചായ പറയുന്നുണ്ട് ചായ ചായ താ അതൊക്കെ പറയും ഉം
അപ്പൊഴേക്കുന്നിട്ട് എന്താ എല്ലാം കൂടി വിടെ കൊണ്ടെന്ന് വെ ച്ചാ ശരിയാവില്ല എന്ന് വിചാരിച്ച് കാറിന്റെ ഡിക്കിയില് വെച്ചേ എന്നിട്ട് ഇപ്പ ഇന്ന് കാറില് കേറിയേക്കെന്നെ ന്റ് ന്റ് ന്റ്ന്ന് അപ്പൊ ഉമ്മാക്ക് കാര്യം മനസ്സിലായിട്ടില്ല അപ്പൊ പിന്നെ കാറിന്റെ ബേക്കിക്ക് ചൂണ്ടീട്ട് ഇന്റ് ഇന്റ് ബിസ്ക്കറ്റ്ന്ന് പറയാണ് ഇന്റ് ഇന്റ് ഇന്റ് ഇവിടെ ഇണ്ട് ബിസ്കറ്റന്ന് പറയാണ് ഇന്റ്ന്ന് അപ്പ ഞാൻ പറഞ്ഞു ആഹ് ഇന്റ്ന്ന് പറയുന്നെ ക്കറ്റിനാണ് ന്നറഞ്ഞ് ഉം ഉം ബിസ്ക്കറ്റ് അങ്ങനെ ഒക്കെ എന്തെങ്കിലും കഴിച്ചാ പിന്നെ ഭക്ഷണം കഴിക്കാനും മടിയാകൂ
ആഹ് ഇവിടെ പിന്നെ ബിസ്കറ്റ് ഒന്നും ആളി ന് വല്യ താല്പര്യം ഇല്ല ആദ്യം ഞാൻ ആരോ റൂട്ടിന്റെ ബിസ്ക്കറ്റ് വാങ്ങിത്തു കൊടുക്കു ആരുന്നേ അത് ആ ഒക്കെ തന്നെ എടുത്ത് വെച്ച് കഴിക്കും പിന്നെ ഒന്ന് മാറ്റി നോക്കാലോന്ന് കണ്ട് പാർലേജി അത് നല്ല മധുരം ഒക്കെ ഉള്ളതല്ലേ അപ്പൊ അത് കൊടുത്തിട്ട് ആളിനത് വേണ്ട ആ ഓ അങ്ങനെ മധുരൊന്നും അധികം കഴിക്കുന്നതൊന്നും ഇഷ്ടവല്ല
ആഹ് ആഹ് പക്ഷെ നമ്മക്ക് അങ്ങനെ എന്തേങ്കിലും വീട്ടിൽ ഇല്ലാതേം പറ്റില്ല പെ പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് ഇതാകുമ്പോ കരച്ചിലൊക്കെ ഒന്ന് മാറ്റാന് അതു കൊണ്ട് ഞാൻ ഇവിടെ സ്റ്റോക്ക് ചെയ്യും ചെല സമയെല്ലം നമ്മള് കൊടുക്കുന്ന ഫുഡ് പ പറ്റിലന്ന്ണ്ടെങ്കില് അതെങ്കിലും കൊടുത്ത കാണ്ട് വിശപ്പ് മാറ്റാലോന്ന് കരു കരുതീട്ടെ ഉം ഈ എടനേരങ്ങളിലൊക്കെ ഉം ഉം ചെല ദിവസങ്ങളിൽ ചോറൊന്നും കഴിച്ചീല്ലന്നിണ്ടെങ്കി ഇന്നിപ്പോ ഉച്ചക്ക് ചോറ് കഴിക്കായിരുന്നു ചോറ് എടുത്തു അപ്പന്താ ഇന്ന് പാർ ഉച്ചക്ക് ചോറ് വേണ്ട അപ്പൊ ദോശമാവു ഉണ്ട് സാമ്പാറും ദോശ മാവുണ്ട് അപ്പൊ ഈ വലിയ ദോശ ചുട്ട് അപ്പൊ ചോറ് വേണ്ട ഈ ദോശ മതിന്ന് പറഞ്ഞ് ഒരു ദോശ തിന്ന് ദോശ വലുതാക്കി ചുട്ട് ഇതായതൊണ്ടേ അങ്ങനെ പിന്നെ ആ ചോറ് കഴിക്കാതായി ഇനിയിപ്പ രാത്രി ക്കിനി എന്തെങ്കിലു നെയ്‌ച്ചോറോ അങ്ങനെ എന്തെ വെക്കാന്ന് വിചാരിച്ചു എന്താ ഒന്നും വേണ്ട ഒന്നും വേണ്ട
ഓഹ് ആഹ് അപ്പൊ നെയ്യുടെ ടേസ്റ്റ് എന്തെങ്കിലു ഒക്കെ മതിയല്ലോ ഉം അവിടെ എങ്ങനെയാ നെയ്ചോറ് വെക്കല്
ഇവിടെ അധികം വെളിച്ചെണ്ണയിലോ ഒരി ഇത്തിരി നെയ് ചേർക്കും അത്രേ ഉള്ളൂ
ആണല്ലേ അത് നെയ്ക്കാത്ത് ആ നെയ്ക്കാത്ത് തന്നെ അരി വ വരട്ടീ ട്ടാണോ
ഇല്ല ഇല്ല അങ്ങനെ ഞാ ഈ സ പിന്നെ നെയ്യ് ഇതാക്കിയിട്ട് നെയ്യും വെളി വെളിച്ചെണ്ണകൂടി കുറച്ച് മറ്റേ നെയ്യ് മാത്രം ആവുമ്പോ ഒരു കുത്തല് വരുല്ലോ അപ്പൊ കൊറച്ച് വെളി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് പിന്നെ സവാള ഇടും പിന്നെ ഒരു പട്ട ചെറിയ ഗ്രാമ്പൂ അത് മാത്ര ഇട്ട് സവാളയും ഇട്ട് വയറ്റിയിട്ട് എന്നിട്ട് ഈ സ സവാള വയുന്നതിന് ശേഷം ഞാൻ വെള്ളം ഒഴിക്കും ആവശ്യത്തിന് വെള്ളം ഒഴി ച്ച്‌ വെള്ളം തൾച്ചിട്ട് അരിട്ട് കൊടുക്കും
ഓ ഓ ആ കുക്കറില് അടച്ച് വെക്കുവോ
കുക്കറിൽ ആക്കും അല്ലെങ്കി പാത്രത്തിൽ എന്നിട്ട് പിന്നെ ആ വെള്ളം വറ്റുമ്പോ ഈ ചോറ് വേവും പാകാവു അല്ലോ അങ്ങനെ ഉണ്ടാക്കല് ഉം ചിലരൊക്കെ ചോറ് ഊറ്റി എടുക്കു അല്ലോ നെയ് ചോറ് അങ്ങനെ ചെയ്യലില്ല ഉം ആ അത് വറ്റിച്ചിടുക്കുന്നാ അങ്ങനെ ഊറ്റി ക്കുമ്പോ ഇഷ്ടല്ല അപ്പൊ വെള്ള ഒന്നും കറക്റ്റ് ആവൂല്ലല്ലോ
ആ നമ്മള് വറ്റിച്ചെടുക്കുമ്പോൾ ഒരു നല്ല ഫ്ലേവറും നല്ല ടേസ്റ്റ് ഒക്കെ കിട്ടും അല്ലേ
ആ പട്ടന്റെയും ഗ്രാമ്പൂവിന്റെ ഒക്കെ ഫ്ലേവർ വരും
ആ ആഹ് അല്ലാതെ എക്സ്ട്രാ പിന്നെ അതിനകത്ത് മലിച്ചെപ്പോ പുതിന അങ്ങനെ ഒന്നും ചേർക്ക
ഇല്ല ഇല്ല അഹ് ബിരിയാണില്
ബിരിയാണിയില് ആ ഹാ
ഉം ഉം ഇതില് പിന്നെ പൊതീന ഒന്നും ചേർക്കണ്ടാ ബിരിയാണിക്കാണല്ലോ പോതീനൊക്കെ വേണ്ടത്
ആഹ് ഹാ ഉം ഉം
ചിക്കൻ കറി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് ഇഷ്ടാണ് ഇനിയിപ്പോ ഒന്നുല്ല്യ ഏഹ് ഇതേപോലെയുള്ള അവസ്ഥയ്ലാണെന്നുണ്ടെ ങ്കില് പിന്നെ അങ്ങനെ ചോറ് ഒറ്റക്കും കഴിക്കും പിന്നെ വേണന്നുണ്ടെങ്കി ഞാൻ മുട്ട പൊരിച്ചു കൊടുക്കും മുട്ട ഇഷ്ടാണ് മുട്ട മുട്ടാന്നർഞ്ങ്ങാണ്ട് നടക്കും ഉം
ആഹാ
ഉച്ചക്കെന്നിട്ട് മുട്ടാപൊരിച്ചിങ്ങാണ്ട് ചോറ് കൊടുത്താരുന്നു ഇപ്പൊ ആർക്കും ചോറ് വേണ്ട ഉച്ചയ്ക്ക് വേണ്ടാന്നർഞ്ഞെ കൊണ്ട് ചോറ് കറിയൊന്നും ഉണ്ടാക്കില്ലേ ഈ ദോശയും സാമ്പാറും മതീർഞ്ഞകൊണ്ട് അപ്പൊ പിന്നമ്മള് എക്സ്ട്രാ കൂ ട്ടാനൊന്നും ണ്ടാക്കിട്ടില്യാല്ലോ അപ്പൊ ഒരു മുട്ട പൊരിച്ച്ങ്ങാണ്ട് ചോറ്ടുത്ത് അപ്പൊ ആൾക്ക് ചോറ് വേണ്ട പിന്നെ ആ മുട്ട ഞാൻ കഴിച്ച്
അത് ശെരി ആഹാ മുട്ട പുഴുങ്ങി കൊടുത്ത എല്ലാം കഴിച്ചോളൂവൊ
പുഴുങ്ങേന്നോട് വല്യ താല്പര്യല്ല്യാ
ആഹ് ആണല്ലേ ഇവിടെ പുഴുങ്ങിയ മ്മ് മ്മ് വെള്ള മാത്രം കഴിക്കും അതിന്റെ മഞ്ഞ ഉണ്ണി അത് കഴിക്കത്തില്ല ഉം ആഹ് അതെ അതെ ആഹ് ആഹാ
ഉം ഇൻക്ക് പുഴുങ്ങീനോട് വല്യ താല്പര്യല്ല്യാ പൊരിച്ചതാ
ആഹ് ആഹാ അപ്പൊ കറി വെച്ചാലോ പുഴുങ്ങി ഏഹ് കറിക്കാത്ത്ട്ട് അത് കഴിക്ക്വൊ
ആഹ് അത് കഴിക്കും പക്ഷേ ഈ മുട്ട മാത്രം പുയ്ങ്ങികാണ്ട് വെറുതൊര് കഴിക്കലില്ലേ അത് ഇഷ്ടല്ല ഒരു ഫ്ലേവറ് വരുന്നില്യാല്ലോ ഒരു ഉപ്പോ ഒന്നും ഇല്യാല്ലോ
ആഹ് ശെരിയാ ശെരിയാ ഉം
അപ്പോ അഹ് അയ്നെക്കാട്ടും ഇഷ്ടം പൊരിച്ച് കഴിക്ക്ന്നാ
മുട്ട പൊരിച്ച് കഴിക്കുമ്പോ ഇങ്ങനെ ഉള്ളി പച്ചമുളവ് അങ്ങനെയെല്ലാം ചേർ ചേർക്കുവോ ങ്ങ്യാഹാ
ആഹ് ഇപ്പൊ ഞാൻ തൊടങ്ങിയതാട്ടോ കുഞ്ഞിനെതാക്കുമ്പോ എന്താന്നോ കൊറച്ചും മഞ്ഞൾപ്പൊടി കൊറച്ച് മൊളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി ഇതും കൂടി സവാളെന്റെ കൂടെ ചേർകൂ ക്കും മൊളക് ചേർക്കൂല പച്ച മൊളക് ചേർക്കൂലാ അത് കടി ച്ചായെരിഞ്ഞ് പോവല്ലോന്ന് കരുതീട്ട് ആഹ് അപ്പൊ ഒരു നുള്ള് മൊളക് പൊടിയും ഒരു നുള്ള് മഞ്ഞപ്പൊടിയും ഒരു നുള്ള് മല്ലിപ്പൊടിം ഇത് മൂന്നും കൂടി മിക്സെയ്ത് സവാളേം ഇതാക്കി അപ്പൊര് പ്രത്യേക ടേസ്റ്റാ ആഹ് ഒരു മസാലേന്റെംകൂടി ടേസ്റ്റ് ഇല്ല്യ ഇല്ല്യ തേങ്ങ ഒന്നൂടലില്ല്യ ഉം ചെലര് തേങ്ങടും പാലൊയ്ക്കും
ആഹ് അതാ ചോയിച്ചേ നമ്മള് പാലൊഴിക്കാറില്ല തേങ്ങയിടും ആഹ് മുട്ടയു ടാ ഒരു ഉളുമ്പൊണ്ടല്ലോ അതിന്റൊരു ഒരു വേറൊരു ടേസ്റ്റ് അത് വരാതിരിക്കാൻ കൊറച്ച് തേങ്ങയും ആഹ് ആഹ് അപ്പൊ കൊറച്ച് തേങ്ങാ കൊച് ഉള്ളി നമ്മള് ചെറുള്ളിയാ ഇടുന്നേ
ആഹ് ആഹ് ഞാൻ ചെറ്ള്ളിയാ നമ്മുക്കിപ്പം എളുപ്പം സവാളയാണല്ലോ
ചെല ഉള്ളിയക്കെ പൊളിക്കാൻ നമുക്ക് പാടാണല്ലോ
ആഹ് നമുക്ക്പ്പം മക്കക്കൊക്കെ കൊടുക്കാൻ നേരത്ത് പിന്നേ വേഗം കൊടുക്കാൻ വേഗം അരിഞ്ഞുണ്ടാക്കാനെൾപ്പം സവാളേണല്ലോ വേഗ അതങ്ങ്ട് കൊത്തിയരിയും
പോകുമ്പം നമ്മള് പ്രത്യേകം ചോദിച്ച് മേടിക്കും ഇപ്പൊ ഉള്ളിയൊക്കെ വല്യ ഉള്ളിയാണേ മതിട്ടോ എന്ന് പറയും ആഹ് കുഞ്ഞുള്ളി ആഹ് പാടാണ് നമുക്ക് നമുക്കിപ്പ സാമ്പാറിനാ എന്തെങ്കിലും ഒരു സാധനത്തിനെ കടുവറക്കാനാണെങ്കി പെട്ടെന്നൊന്നും അഹ് പൊളിച്ചെടുക്കാനെളുപ്പം വല്യുള്ളിയാണേ ഉം ഉം ഉം ഉം
പിന്നെ ഈ സവാ ചെറിയുള്ളി പേ യൂട്യൂബില് കണ്ടിരുന്നു എന്ത നമ്മള് ഈ ചെറിയുള്ളിന്റെ രണ്ട് സൈഡ്ണ്ടല്ലോ അത് വെറുതേണ്ട്താ ക്കീട്ട് വെള്ളത്തിലിട്ടെക്കാ ന്നട്ട് കയ്യോണ്ടൊന്ന് ഞരടിയാല് പെട്ടെന്ന് പോകുംന്ന് ന്നട്ട് ഫ്രിഡ്ജിലങ്ങനെ ആഹ് അങ്ങനെ ആക്കി വെച്ചാ മതിയെന്ന് ന്നട്ടൊരു കണ്ടെയ്നറിലെന്തെങ്കിലും ആ ക്കി വച്ചാ നന്നാവും അക്കെ വിചാരിക്കും എവിടെ ചെയ്യുന്നു അന്നേരം വേണ്ടത പ്പൊ ചെയ്യാന്ന് കരുതി അങ്ങനെതാക്കും എപ്പോഴും വിചാരിക്കും അങ്ങനെ ഒന്ന് നോക്കണംന്ന് എല്ലാ ഇത് ശരിയാവുന്നുണ്ട് ണ്ടെങ്കി നമുക്കൊന്നിച്ച് ഒരു ബൗള് ഒക്കെ കുറച്ച്ണ്ടാക്കി വെക്കാലന്നൊക്കെ കരുതും ആഹ് ഏഹ് പിന്നെ ഷോർട്ട് കാണുമ്പോ മാത്രംണ്ടാവാ ഓർമ്മ പിന്നെ എവടെ ഓർമ്മ
ആഹ് അതെ അതെ കുഞ്ഞിന്റെ പുറകെ നടന്ന് കഴിഞ്ഞാ പിന്നെ ഒന്നും ഓർക്കത്തില്ല ഉം ഉം ഉം ഉം പിന്നെ ഉള്ളിവെച്ച് നിങ്ങള് തീയലൊക്കെ ഉണ്ടാക്കാറുണ്ടോ
ആഹ് ഉള്ളിത്തീയല് എപ്പോഴേങ്കിലൊക്കെ അങ്ങനെ ൻക്കല്ലഷ്ടാ പക്ഷെ അത് വർഷത്തിലൊക്കെ ഒരു പ്രാവശ്യം അങ്ങനെയൊക്കേ ഉണ്ടാക്കല്ലോള്ളു ഉം അത്പ്പീ പർഞ്ഞ മാതിരിന്നെ ഉ മെനക്കേട് ഉള്ളി തൊലിച്ച്ണ്ടാക്കണം പിന്നെ തേങ്ങ വറക്കണം തൊക്കെ കൂടി ഒരു പണിയാണല്ലോ ഉം പിന്നെ നല്ല ടേസ്റ്റാ അത് പിന്നെ വേറൊന്നും വേണ്ട കൂട്ടാന് അത് മാത്രം മതി
ആഹ് ഹാ
ഇൻക്കങ്ങൻത്തെ തൊക്കെഷ്ട നിങ്ങളെ ഈ സദ്യന്റെ ഐറ്റംസ് എല്ലാം ഇഷ്ടാ അവിയലാണെങ്കിലും കാളന് തോരൻ അങ്ങൻ തെ പച്ചടി ഇച്ചടി അങ്ങൻത്തൊക്കെ ഉം ഉം ഉം അങ്ങനത്തതൊക്കെ പിന്നെ പച്ചടിയൊക്കെ ഞങ്ങളെടക്കെടക്ക്‌ണ്ടാക്കും
ആഹ് ഹാ പാവക്ക വെച്ച് തീയല്ണ്ടാക്കാറുണ്ടോ
ആഹ് പാവക്ക് എടുക്കണ്ടാക്കും പാവക്കനോട് പിന്നെ എനിക്ക് വലിയ താൽ പിനെ ഞൻ പച്ചക്കറിൽ കാര്യായ്ട്ട് കഴിക്കാത്തൊരു സാധനം ഉണ്ടെങ്കിൽ അത് പാവക്കെ എപ്പയേങ്കിലൊക്കെ ഒന്ന് കഴിക്കുള്ളൂ പച്ചക്കറിയില ആകെ കഴിക്കാത്തൊരു ഉം പിന്നെ ഐ റ്റം ന്നർഞ്ഞാല് പാവക്കെ ന്നട്ട് കഴിക്കാത്തയ്ന് എല്ലാരും ന്നെ വയക്കുവറി പാവക്കെയാണ് കഴിക്കേണ്ടത് ന്നാലപ്പൊ കുറേഷ് എങ്ങനെ ഒന്ന് കഴിക്കും ഒരു രണ്ട കഷ്ണങ്കിലും കഴിക്കും മറ്റേ അതും തൊടൂല്ലായിരുന്നു
ഓഹ് ഹോ
ക്ക്യാണെ പിന്നെ പാവക്ക ആകെ കഴിക്കുന്ന എങ്ങനെന്ന് ഈ ചക്കക്കുരു ഇട്ടുകാണ്ട് കറി വെക്കുവല്ലോ പാവക്കിൻ ചക്ക ആഹ് പാവക്കിം ചക്കക്കുരു കൂടിയും തേങ്ങ അരച് കാണ്ട് ഒരു കറി വെക്കും അത് അത് മാത്രം കഴിക്കൂ അയ് ഇൻക്ക് പണ്ടേ ഇഷ് താ അല്ലാതെ ഈ ഉപ്പേരി വെക്ക പിന്നെ ഈ പപ്പായ അല്ലാത്ത പാവക്ക വർത്ത് ഇണ്ടാക്കുലെ അയ്നോടൊന്നും ഇതില്ല
ആഹ് ഇവിടെ ഞങ്ങളും ആദ്യം കഴിക്കാറൊന്നും ഇല്ലായിരുന്നു പിന്നെ പിന്നെ ആ ടേസ് വരാൻ വേണ്ടിട്ട് ഇങ്ങനെ മറ്റേ ഉപ്പേര് വെക്കുന്നതിനകത്ത് കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് മിക്സ് ചെയ്ത് വെക്കും ആഹ് ആഹ് ആഹ് അങ്ങനെയാണ് പിന്നെ ഞങ്ങളിവിടെ കഴിക്കാൻ തുടങ്ങിയത്
ഉം ഇന്റെ ഹസ്ബന്റിനാണെന്ന്ണ്ടെങ്കി പാവക്കണ്ടെങ്കി പിന്നെ വേറൊന്നും വേണ്ട
ആണല്ലേ ആഹ്